മോളെ
ആഹ് ഒന്നുല്ല ചേച്ചി ചേച്ചി എവടാ
ഞാൻ വീട്ടിലെ മോളോ?
ആഹ് ഞാനും വീട്ടില
ആഹ് ഞാൻ പിന്നെ എന്തൊക്കെ ഒണ്ടെന്ന് അറിയാൻ വിളിച്ചയാ ചുമ്മാതിരുന്നപ്പൊ വിളിച്ചു നോക്കിയതാ ആഹ് എക്സാം ഒക്കെ കഴിഞ്ഞ് മോൾടെ കഴിഞ്ഞില്ലേ
ആഹ് നടക്കുന്നേ ഒള്ളൂ തീരാറായി ആഹ് ഞങ്ങക്കിനി രണ്ടേ എക്സാമും കൂടെ ഉണ്ട്
ആഹ് എക്സമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്ന്‌
ആഹ് അത്യാവശ്യം കൊഴപ്പല്ലായിരുന്ന്
ആഹ് ആഹ് എനിക്ക് രണ്ടെണ്ണം ടഫായിരുന്ന് ബാക്കി കൊഴപ്പയില്ലായിരുന്ന്
ഉം എക്സാം തീർന്നിട്ട് ഇപ്പം എന്തുവാ പരിപാടി
ഇന്ന് അങ്ങോട്ട് തീർന്നല്ലെ ഒള്ള് അന്നേരം അതിന്റെ ക്ഷീണത്തി ഇന്ന് കുറെ ദെവസങ്ങക്ക് ശേഷം ഇന്ന് ആ ഫോണ് ഒന്ന് കൈ കൊണ്ട് എടുക്ക് നേരത്തെ പഠിക്കാൻ എങ്ങാനുക്കെ എടുക്കുന്നതല്ലാതെ
ആഹ്
ആഹ് അങ്ങനെ ഞാൻ പിന്നെ വിചാരിച്ച് അന്നരം മോളെ ഒന്ന് വിളി ക്കാൻ കൊറച്ച് ദിവസായില്ലെ എക്സാം തൊടങ്ങുന്നതിന് മുന്നേ എങ്ങാണ്ട് വിളിച്ചേ ആന്ന് തോന്ന് നമ്മള്
ആഹ് ഞാനും തെരക്കായിരിക്കുന്ന് പറഞ്ഞ വിളിക്കാഞ്ഞെ വീട്ടിലെല്ലാർക്കും സുഖാവാനോ ചേച്ചി?
ആഹ് സുഖവാ
സുഖവാ ആഹ്
ആഹ് പിന്നെ എന്തൊക്കെയുണ്ട്
പിന്നെ സുഖം
ഉം നീ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഓണത്തിന് എവിട പോന്നെ ടൂർ വല്ലോം ഉണ്ടോ?
ഇങ്ങനെ ഓരോ പ്ലാനിങ്ങ് ഒക്കെ നടക്കുന്നൊണ്ട് ഇതുവരൊന്നും തീരുമാനിച്ചിട്ടില്ല
എക്സാമ് കഴിയട്ടന്ന് പറഞ്ഞ് കാണും അല്യോ
ഉം ആദ്യം പരീക്ഷക്ക് പഠിക്കാനാ പറഞ്ഞത് ഉം ചേചി തീരുമാനിച്ചോ
ആഹ് ഇവിടെ എന്തുവാ ഇവിടെ ഇങ്ങനെ എക്സാം കഴിഞ്ഞിട്ടുള്ള ആലോചന മതിന്ന പറഞ്ഞിക്കുന്നെ
ഉം ഫാമിലി ആയിട്ടാന്നോ പോന്നേ അതോ
ആഹ് അല്ല എല്ലാരും ഇല്ല ഞങ്ങളെ വീട്ടിലുള്ളവർ മാത്രമായിരിക്കും
ആഹ് ആഹ്
ആഹ് അങ്ങനെ പറഞ്ഞ പിന്നെ എന്തൊക്കെയുണ്ട്
ഉം പിന്നെ പരീക്ഷക്ക് പഠിക്കിച്ചോണ്ടിരിക്കുന്നു
ആഹ്
പിന്നെ അങ്കിളിന് ജോലിയുണ്ടോ
ആഹ് എല്ലാർക്കും ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടാവ പിന്നെ അവ എന്നും കൂടെ എല്ലാം കൂടെ നോക്കിട്ടൊക്കെ പോകൻ പറ്റൂ. എന്തോ
വീട്ടിലിപ്പം
എ ഞാനിപ്പ വീട്ടിൽ അല്ല ഒറ്റക്കാണല്ല എല്ലാരും ഉണ്ട്
ആഹ്
ഉം അങ്ങനൊക്കെ ഇരിക്കുന്നു
പിന്നെ എവിടാ തീരുമാനിച്ചു വെച്ചക്കുന്നേ ഏ പോണോ ഇതു വരെ ഒന്നും കഴിച്ചില്ല ആഹ് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞോ ഇനി ചേച്ചിക്ക് പറയാലോ പരീക്ഷ കഴിഞ്ഞില്ലേ അതുപിന്നെ ആലോചിക്കണ്ടെ നമ്മക്ക് ഉം
ആഹ് ഞാൻ പിന്നെ വിചാരിച്ചു ചുമ്മ ഇരുന്നപ്പം ഇപ്പൊ മോളെ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ച അതുകൊണ്ട് വിളിച്ചതാ
നമ്മക്ക് എല്ലാർക്കും കൂടി ഒരുമിച്ച് പോയാലോ
ആഹ് നിങ്ങൾ വരുങ്കി ഞങ്ങൾ ഉറപ്പായിട്ടും കൊണ്ടുപോകും
ഉ്മ് പക്ഷേത എന്റെ പരീക്ഷ കഴിഞ്ഞിട്ടേ പറ്റൂ എന്റെ അനിയത്തിയും പരീക്ഷ കഴിഞ്ഞിട്ടേ പറ്റൂ ഇല്ല അവക്കും എനിക്ക് ഒരുമിച്ച് എ തീരു
ഓ അങ്ങനെയാണോ
ഉം നിങ്ങളടെ കൂടെ ആവുമ്പോ പിന്നെ വീട്ടുകാരും കൊഴപ്പ ഇല്ലല്ലോ
ആഹ് നമ്മള് പോകുന്നൊന്നുമില്ല ഇപ്പോഴ ഒന്നും ഇവിടെ പോത്തില്ല ഇവിടെ ഡിസ്കസ്ക്കെഴിഞ്ഞ് വരുമ്പഴത്തേക്ക് മിക്കാറ വെകേഷനൊക്കെ തീരുന്ന സമയമാവും പോകാൻ
ചേച്ചിക്ക് എവിടെ പോവാനാ ഇഷ്ടം
അങ്ങനെയൊന്നുമില്ല നമ്മള് ഇതുവരെ പോവാത്തടുത്ത് പോണം അതേ ഉള്ളൂ പോയ അടുത്ത് തന്നെ പോകൻ എനിക്കിഷ്ടല്ല
പക്ഷെ കുറച്ച് ദിവസ അല്ലേ ഉള്ളൂ പത്ത് ദിവസം അല്ലേ ഉള്ളൂ ലീവ്
ഉം അതിപ്പം എല്ലാരും എക്സാം കഴിഞ്ഞട്ടല്ലേ പത്ത് ദിവസം
ഉം നമ്മുക്കാണെങ്കി പിന്നെ പേടിയ റിസൾട്ട് വരും മാർക്ക് സ്കൂളി ചെല്ലുമ്പോൾ കിട്ടുന്നതിന്റെ പേടിയൊക്കെയ
ഉം അങ്ങ് ഈ ആഘോഷം കഴിയുമ്പോ ഒരു സങ്കടവ
ഉം വീട്ടുകാര് അത് പറഞ്ഞ പേടിപ്പിക്കുന്നേ ഇപ്പൊ കളിച്ചു തിരിച്ച് നടന്നോ റിസൾട്ട് വരുമ്പോ നോക്കാന്നൊക്കെ പറഞ്ഞു
ആന്നാ ന അവല്ലല അവരങ്ങനെയൊക്കെല്ലേ പറയ അവർക്ക് അവർക്ക് അങ്ങനെ പാടുണ്ടോ പഠി ഏ ഴ്തൊക്കെ ചെയ്യേണ്ട നമ്മളല്ലിയോ?
ആത് ടീച്ചർമാരെന്തെൽ.. പറയും ക്വൊസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസർ ബുക്കിലൊക്കെ എഴുതിക്കൊണ്ട് വരാനൊക്കെ പറയും. വെക്കേഷൻ ഇരുന്ന് ബോധം വേണ്ടെ എല്ലാരും ടൂറ് പോവും അവരും പോവും ഉം അവർക്ക് അവർക്ക് പിന്നെ പേപ്പർ വാല്യുഷ പ്രശനം.
ആണാണ്.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
എന്നാലും അവര് പിന്നെ എന്നാലും അവര് പിന്നെ എന്നാലും ചുമ്മാതാ ചിലപ്പോഴൊക്കെ നീ എല്ലാംകഴിഞ്ഞിട്ട ക്കെ അവര് കൊണ്ടു തരത്തൊള്ളൂ വെക്കേഷൻ കഴിഞ്ഞ് രണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ അവര് നോക്കാൻപോലും തുടങ്ങു.
ആഹ് ചെലരി ചലര് ഭയങ്കര ഉത്തരവാദിത്വത്തോടെ നേരത്തെ വിച്ചിട്ട് സ്കൂൾ തുറക്കുന്നതിന്റെ അന്ന് തന്നെ കൊണ്ടുവരും.
എക്സാം കഴിയുന്നവരൊക്കെ അന്നേരം കൊണ്ടുവരുന്ന അവസാനൊക്കെ വരുന്നവർക്ക് പാട അവരും കാരണം ടൂറൊക്കെ പോ ത്തില്ല പിള്ളാരേം കൊണ്ട്.
ടീച്ചർമാർക്ക് നമ്മളെക്കാളും മടിയ.
ം മോട അമ്മ എന്ത്യേ? ഉം എല്ലാർക്കും സുഖാണോ?
ആഹ് എല്ലാർക്കും സുഖാ.
ആഹ് എക്സാമോ ക്കെ എന്തായാലും നന്നായിട്ടൊക്കെ എഴുതണം കേട്ടോ പഠിച്ചൊക്കെ എഴുത്.
ആഹ് അല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എക്സാം കഴിഞ്ഞ് ടൂറും കഴിഞ് വരുമ്പോഴത്തേും റിസൾട്ടും കൊണ്ടൊരു നിപ്പുണ്ടുമ്മ.
ം അതോ സ്കൂളിന്റെ ഒരു വക അതങ്ങോട്ട് കഴി ട്ട് വീട്ടിലോട്ട് വരുമ്പോ അതിനാകാട്ടിയാ
അങ്ങനെ പിന്നെ ഞങ്ങള് ടൂറ് പോവാനായിട്ട് ങ്ങനെ ഞാനും അനിയത്തികൂടി കുറേ സ്ഥ സ്ഥലങ്ങളിങ്ങനെ ലിസ്റ്റിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ ബഡ്ജറ്റ് ഒക്കെ നോക്കിയിട്ടേ
എവിടാ പോവാനുദ്ദേശിക്കുന്നെ? ദൈവമേ പത്ത് ദുവസോ ആകപ്പാടെ പത്ത് ദുവസത്തി പോകാൻ തന്നെ രണ്ടു ദിവസം പിടിക്കും പോയിട്ട് വരുണെ
അതാ ഞാൻ പറഞ്ഞു പോവാൻ വേണ്ടിതന്നെ നാല് ദിവസാവും പിന്നെ എന്തുവാ അത് മാത്രല്ല ഭയങ്കര സ് ചെലവു ആയിരിക്കും നമ്മളെ കൊണ്ടൊന്നും ഒതുങ്ങത്തില്ല.
ഇല്ല നമ്മളെ പറ്റിയൊക്കെ കേരളത്തിനകത്തൊക്കെ എന്തെങ്കലും ഉണ്ടെങ്കിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റി ഇപ്പോഴത്തെ അത് പിന്നെ രണ്ടു മാസത്തെ വെക്കേഷനൊ ക്കാണൊക്കെ പിന്നെ ട്രൈ ചെയ്യാ.
എന്നാലും പൈസ ഒരുപാടാവും ചേച്ചി.
ആഹ് പിന്നെ ഒരുപാടാവും.
ഞാൻ നമ്മുടെ കേരളത്തിന്ടുത്തുള്ള സ്ഥലങ്ങള് ആലപ്പുഴ അങ്ങനെയള്ളടത്തൊക്കെ മറ്റേ ഹൗസ് ബോട്ടിലൊക്കെ ആഹ് അതാമ്പൊ വെള്ളത്തിൽ ആഹ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടുതൽ നിങ്ങളു കൂടെ ഉണ്ടെങ്കിൽ വട്ടുകാര് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് കാണിക്കും ഞങ്ങളൊക്കെ ള്ളെങ്കി പറയും ഇവിടെവിടെങ്കലും പോവാന്ന് പറയും.
ആഹ്
നിങ്ങളെ പറ്റിക്കും നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും ആഹ് എല്ലാവർക്കുടെ ഒരുമിച്ച് പോവാലോ.
ആഹ് അന്നേരം കൊഴപ്പോയില്ല നമുക്ക് നോക്കാം എല്ലാർകൂടെ ഒന്നിച്ചൊരു സ്ഥലം ഒപ്പിക്കാങ്കിലേ
ം ം ചേച്ചി എതായാലും വീട്ടിലൊന്ന് പറേട്ടോ?
ആ ഞ ഇവിടെല്ലേലും അങ്ങനൊന്നുല്ല ഇവിടെന്തായാലും പാ നിക്കില്ല എന്റെ കൂട്ടതിൽ ആൾക്കാരുണ്ടെങ്ങി അത്രേം സന്തോഷല്ലേ അല്ലാതെ നിങ്ങളുടെ അത വേറെ അച്ഛന്റെ വഴിക്കങ്ങനെ ആരൂല്ല. അങ്ങനെ പോയാ ഭയങ്കര ചെലവാ പിന്നെ നമ്മുക്ക് പോണ്ടടുത്ത് നമ്മുടെ ഒരു പ്രൈവസി കിട്ടത്തില്ല.
ഉം ഞാനെന്താലും അമ്മയോട് പറയാം.
ആഹ് എന്തായാലും സ സമ്മതിക്കയ് ഞങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ എല്ലാരും ഒന്നിച്ചുന്ന നമ്മള് ഒന്ന് നമ്മള് ഇത് ബന്ധം ഉണ്ടായേണ്ടി വരില്ലേ?
ആഹ് അതാ പറഞ്ഞ അല്ലെങ്കിൽ ഞങ്ങളെണെങ്കി ഇവിടെ പോലെ ഉടായപ്പും കാണിക്കും ദിവസം വന്ന് ഒരു ദിവസത്തെ ടൂർന്ന് പറഞ്ഞ് കൊണ്ടപോ പിന്നെ മിണ്ടാൻപറ്റോ പിന്നെ അടുത്ത വർഷം അങ്ങാെങ്ക മിണ്ടാൻ പറ്റ.
ആഹ് പിന്നെ എല്ലാരും വരത്തില്ലേ വരുവാണെങ്കില അവിടുന്ന്?
ആഹ് ഞങ്ങള് മൂന്നാല് പേര്.
ആഹ് അല്ല ഞാൻ വിചാരിച്ച് നിങ്ങളെ രണ്ടുപേരെ മാത്രം വിടോന്ന്
ഓ അങ്ങനല്ല അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ഇടക്ക് കിട്ടുന്നൊര വസരംല്ലേ.
ആഹ് ആഹ്
പിന്നെ ചേച്ചിക്ക് സുഖാണോ?
ആഹ് സുഖം ഇന്ന് ഇപ്പ ഇങ്ങോട്ട് പരീക്ഷയെല്ലാം കഴിഞ്ഞന്റെ സന്തോഷ ത്ത് ഞാന ഇങ്ങനെ നീണ്ടു നേർന്ന് കട്ടിലേ കിടക്കുന്നു.
ആഹ് ആഹ് ഇനി പഠിക്കാൻ കുറച്ച് ദിവസത്തേക്ക് പറയത്തില്ലല്ലോ?
ആഹ് ഇല്ല ഇല്ല അനെ ഇപ്പോഴേ നമ്മള് പരീക്ഷൽടക്കാലും നമ്മള ഇങ്ങനെ ആലോ എവിടെ ടൂർ പോവും എവിടെ പോവും പരീക്ഷ കഴിഞ്ഞു ഉടെനെ പ ഇനി ഇപ്പ നിങ്ങളുടെ കാര്യം കൂടെ നോക്കി ഇട്ട് നമുക്ക് അപ്പ അത്ര യും സമയം ഉണ്ടല്ലോ അന്വേഷിക്കാന്.
രണ്ട് ദിവസവു കൂടി കഴിയും. ഞങ്ങൾക്ക് തീരാൻ
ആഹ് എന്തായാലും എന്നാലഅതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
പിന്നെ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം ഈ ടിവിയിലൊക്കെ ഓരോ പാട്ട് സീനൊക്കെ കാണുമ്പോ വിചാരിക്കു ഇവിടെ പോവാം. പിന്നെ വേറെ സ്ഥലം ആലോയ്ക്കുമ്പോ ഈ ഫോണിനത്തേക്കെ ഓരോ ഭംഗിയുള്ള സ്ഥലം കാണുമ്പോഴേക്കാം ആ ഇവിടെ പോവാ പക്ഷെ ഇതൊന്നും നടക്കുന്നില്ല എത്ര നാളുകൊണ്ടുള്ള പ്ലാനിങ്ങാന്ന് അറിയോ?
ന്നമ്മുടെ അടുത്തുള്ള സ്ഥലത്ത് പോലും നമുക്ക് ഇതെരേ പോവാം പറ്റുന്നില്ല പിന്നെ അമ്ള്
അതേ എല്ലാ വെക്കേഷനും ഭയങ്കര പ്ലാനിങ്ങാ നമ്മളെന്താലും ഈ പ്രാവശ്യം പോയിരിക്കും പക്ഷെ പെട്ടെന്ന് വെക്കേഷൻ കഴിയും പോക്ക് മാത്രം നടന്നിട്ടില്ല
അനിയത്തീടെ കാശ്മീരിന്റെ കാശ്മീര് വിട്ടോ
അവള് ജുമ്മാ ഇങ്ങനെ ഞാൻ ഏത് സ്ഥലാന്ന് ഓയ്ച്ചപ്പം പർഞ്ഞതാ
ആഗ്രഹം കൊണ്ടാടീ പർഞ്ഞേ
അവള് ഞാൻപർഞെന്നിനൊ അവക്ക് കാശ്മീര് എന്തോന്നുപോലും അറിയോന്നുലേനി ക്കിഅർഞിന്നെ എവിടന്നങ്ങാണ്ട് ആ ഒരു വാക്ക് കിട്ടി ന്നല്ല സ്ഥലമാണ് പുള്ളാരി കൂടെ പഠിക്കുന്ന പുള്ളാര് ചുമ്മാ ഇര്ന്ന് പറയു വല്ലോ
ഞി അവരാരേലും ഒക്കെ പോന്നോ ന്ന് ന്നമുക്ക് അറിയത്തില്ലല്ലോ ചെലവരൊക്കെ പട്ടാളക്കാരൻ അച്ചൻമാരൊക്കെ ഉള്ളോരത്ത് പോത്തില്ലേ
ആഹ് അങ്ങനെ ഇവക്ക് ആ സ്ഥല എവിടാന്ന് പോലും അിയോന്നും എനിക്കറിയത്തില്ല ങി ഇര്ന്നെ എന്നോട്പർഞാ ഞാൻ പർഞേൻ ന്നോട് പർഞ്ഞേ എന്താലും ന്നന്നായി വീട്ടി പറയണ്ട വീട്ടി പർഞയ്ഞ്ഞാ ഇനി അത് മതി ഉള്ള പ്ലാനൂടെ സ്റ്റോപ്പാക്കും
ആഹ് ആഹ്
ഉം
അങ്ങന എന്തായാലും പർണന്താണെന്ന് എന്തായാലും ന്നമുക്ക് ന്നോക്ക
ആഹ്
ആഹ് ന്നമുക്ക് ന്നോക്ക എന്തായാലും നിങ്ങള് നിങ്ങടെ അഭിപ്രായം വെരുവായിരിക്കുഎല്ലോ അല്ലേ നിങ്ങള്
ആഹ് ഞങ്ങള് വെരുവായിരിക്കും ചേച്ചീ
ആഹ് ഇന്നട്ട് നിങ്ങളെന്തായാലും ഞങ്ങള് വെയിറ്റെയ്തിരിക്കും ഞാൻ
ആഹ്
ഇത് നമ്മളിങ്ങനെ ഒന്നിച്ച് എല്ലാരൂടെ പോയിട്ട്ല്ലല്ലോ കേട്ടോ ന്നമ്മളെല്ലാ ആഹ് ന്നമ്മളെല്ലാരൂടെ ഒന്നിച്ച് പോയിട്ടില്ലല്ലോ എന്നാല്ലൊരു നല്ലൊര് വെക്കേഷന്റെ ട്രിപ്പും ആവും ഹ്മ്മ്
അതാ അച്ഛന്ക്ക് അതപ്പ കൊഴപ്പവില്ലാ എന്നാ ഞങ്ങടെയൊക്കെ കൂടാവുമ്പോ അച്ഛനൊരു പോസ്റ്റാവത്തില്ലേ ന്നാപ്പത്തേഴ്ലക്ഷത്തേന് പത്ത്ലക്ഷം കിട്ടുട്ടോ ഞങ്ങള് പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു ദിവസത്തെ പരിപാടി
ആഹ് പക്ഷെ അത് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെ ട്ട്, രണ്ട്സം വേക്ക് ബാക്കിയുള്ള റിലേറ്റിവ്സ്ന്റെ കൂടെ പോയല് അവസാനം നമുക്കൊര് മുഷിവായിരിക്കും അങ്ങോട്ട് ഇങ്ങട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊന്നും പറഞ്ഞില്ലേ നമ്മുടെ മനസ്സിലൊരു വല്ലായ്മ ആയിരിക്കും അവര് ചെയ്യുന്നെ നമ്മക്കും പിടിക്കത്തില്ല ചെലപ്പം നമ്മളേ സ്വാതന്ത്ര്യം അവർ ക്കും, അവർക്ക് അങ്ങോട്ട് പോണം നമുക്ക് ഇങ്ങോട്ട് പോവാനായിരിക്കും തോന്നുന്നേ
ആഹ് ആഹ് അതൊക്കെ ശെരിയാ, നമുക്കും അങ്ങനാ അതോണ്ടല്ലേ ഞാന്പ്പോ ചോയ് ച്ചത്, വീട്ടില് സമ്മതിക്കുംന്ന് എനിക്ക് ഒറപ്പുണ്ട്
ആഹ് ഔധാര്യം എന്തായാലും വീ ഇബടെ സംബന്ധില്ല അതിറ്റങ്ങള് പോണ സ്ഥലത്തിന്റെ പ്രശ്നേ ഒള്ളൂ നമ്മള് എല്ലാരൂടെ ഡി ഡിസ്കസെയ്ത് പോണ്ടേ
ആഹ് എന്താലും ഞാൻ ചേച്ചിയേ വിളിക്കാ
ആഹ് ഇന്നാ ശെരിയടാ ഇന്നാ. ഞാൻ കണ്ടില്ല